ഹലോ
ആ കേൾക്കുന്നില്ലേ?
കേൾക്കാമോ ആ കേൾക്കാം ഇന്ന് ക്ലാസ്സിലായിരുന്നോ?
ഇന്ന് ക്ലാസ്സിില് പോയില്ലായിനു. ഇന്ന് ശനി ആഴ്ചആയോണ്ട്
ആഹ് ഇനി ഇപ്പൊ തിങ്കളാഴ്ച കണ്ട കാണോളല്ലേ
ആഹ ഇനി ഇപ്പോ തിങ്കളാഴ്ച ഉണ്ടാവുള്ളു നാളെ ഉണ്ടാവില്ലയിരിക്കും
ആഹ നിങ്ങള് ഫുഡ് ഫുഡ്‌ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉണ്ടാക്കാ വീട്ടില് നിങ്ങള് ഉണ്ടക്ക് നീ ഉണ്ടാകുവോ
ഞാൻ പെരുന്നാളിന് മന്തിയൊക്കെ ഉണ്ടാക്കിനു അല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നും എന്തെങ്കിലും സ്പെഷ്യലിട്ടുള്ള ഇടടെ വരുമ്പോ അങ്ങനെ ഇണ്ടാക്കും
ആഹ മന്തി ഏത് മന്തി ഉണ്ടാക്കിയ? പെരി പെരി രി പെരി പെരിയാ അങ്ങനെ എന്തെങ്കിലും ആണോ
പൊള്ളിച്ചതുണ്ടല്ല
പുള്ളു ചന്തിയ
ആഹ ആഹ
ഓ ആഹ ഞാൻ മന്തിയും പൊറോട്ടയും പെരി പെരി അൽഫമ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
മ്മ്ഹ് കുക്കറില ഉണ്ടാക്കിന്ന
ആ അതെ കുക്കറിൽന്ന് വെച്ചാ അരി ലാസ്റ്റില് അരി വേവി ക്കുന്നിലെ അത് മാത്രമേ കുക്കരിൽ ബാക്കിയൊക്കെ നമുക്ക് അല്ലാതെ പ്രോസസ്സ് ചെയ്തല്ലേ പറ്റു
ആഹ ആഹാ
ആഹ
പുട്ടിങ് അങ്ങനത്തോ ഉണ്ടാകണണോ
ആ പുഡിങ്ങ് ഞാൻ പിന്നെ മാങ്കോ പുഡിങ് ഉണ്ടാക്കണംന്ന് വിചാരിച് ഇത് വരെ നടന്നിട്ടില്ല. ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്ല്ലെ മുട്ടയും ബ്രെഡും പാലും വെച്ച ഉണ്ടാക്കൂല്ലേ രണ്ട്
മൊട്ടങ്ങ
ഉം
കേക്കണില്ലേ പറയു ഇയാൾക്കില്ലേ?
ഇപ്പം കേക്കാം.
ആ ആ
മ്മ ബ്രഡും പാലും പഞ്ചസാരയും അത് തന്നെ മുട്ടയും ബ്രഡും പാലും പിന്നെ പഞ്ചസാരയും മറ്റേ വാനില എസൻസ് ഇല്ലേ. അതു കൂടെ ഇച്ചിരി ഒഴിച്ച് മിക്സി ല് നല്ലോണം അടിച്ചിട്ട് ആ ആ
ചൈനാഗ്രാസ് ഇടേയില്ല.
ചൈനാഗ്രാസ് ഇടില്ല.
അത് അപ്പോ ഉറക്കുവോ?
ആ ഉറയ്ക്കു ഉറയ്ക്കും. ഉറയ്ക്കു വെന്ന് വെച്ചാൽ നമ്മള് ആവിയില് വേവി ച്ചങ്ങനെയെടുക്കു ആണ് ചെയ്യുന്നത്.
ആ ആ
ബ്രഡ് പാലെക്കെ ആകുമ്പളേ മൊട്ട ക്കാവുമ്പം
ആ അങ്ങനാക്കലല്ലേ
ആ പിന്നെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് അതിന്റെ മുകളില് സെറ്റ് ചെയ്ത് വെച്ച ആണ്.
ആ ആ
അങ്ങ് ചൈനാഗ്രാസ് മറ്റേ ഇല്ലേ ആ നമ്മൾ ഈ പുഡിങ്ങ് ഒക്കെ ഒണ്ടാക്കുവല്ലോ മാഗോ പുഡിങ്ങ് ഒക്കെ ഒണ്ടാക്കുമല്ലേ?
ആ അതേല്ലേ പിസ്തയിലൊക്കെ ഒഴിക്കുന്നുണ്ട്.
ആ അതെക്കെ ഞാൻ കണ്ട് അതില് ഞാൻ കണ്ടിട്ടുണ്ട് ചൈനാഗ്രാസ് പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഒണ്ടാക്കണം ഒണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ലാതെ ഇതുവരെ നടന്നില്ല.
ചായയൊക്കെ കുടിച്ചോ?
ആ ചായയൊക്കെ വൈകിട്ടു തന്നെ കുടിക്കും. ഏഴര
സ്പെഷ്യലായിട്ട്എന്തെലും ഉണ്ടാക്കിന്നോ
ഇല്ല ഇല്ല നമ്മുക്ക് ബേക്കറിയൊക്കെ തന്നെ.
ഉം. സ്പെഷ്യൽ ഒന്നുമുണ്ടാക്കേല്ല?
ചില ദിവസം. കൊച്ചുങ്ങകൊക്കെ വേണേന്ന്പറയുമ്പം
ഇവിടെയും ബേക്കറി ഐറ്റംസ് തന്നെ ഉണ്ടാവുക.
ആ കേക്കും ക്രീം ബന്നു ഒക്കെ ഉണ്ടാവുമ്പം
തിന്നെങ്കിലൊണ്ടാക്കും
ആ ആ അവരു കൊച്ചുങ്ങളെന്തേലും വേണോന്നു പറഞ്ഞ നമ്മളൊണ്ടാക്കും പഴം പൊരി ഈ മൊട്ടബജ്ജിയൊക്കെ ഉണ്ടാക്കുവാരുന്നുവിടെ.
ഉം ഉം ങ്ങനെ
ചെലപ്പ് ചായേന്റെ സമായൊക്കെ ആവുമ്പോ. ഏ?
ക്ലാസ്സില് പോണ്.
ആ കൊച്ച് മൂന്നര വയസ്സായ കൊച്ചൊണ്ട്. പ്ലേ സ്കൂളി പൊന്നൊണ്ട്, അംഗൻവാടീലല്ലാ പ്ലേ ക്ലാസ്സിപോണ്.
ആ ആ രാവിലേ നേരത്തെബ പോവ്വാരിക്കും.
ആ ഒമ്പതുമണിക്കായിട്ടേ പോവ്വൊള്ളൂ. ഏട്ടമ്പതിനാ ബസ് വരുന്നേ, ആ.
ഫുടൊക്കൊണ്ടാക്കി കൊണ്ടോവൂലാ
ഫുഡ്‌ ചോറവിടുന്നൊണ്ടേ, പിന്നേ കാപ്പിയും പിന്നെ വല്ലോ സ്‌നാക്സും, ഇത് രണ്ടും നമ്മള് കൊടുക്കണം.
ഉം അപ്പങ്ങളെ പണിയൊക്കെ രാവിലേ നേരത്തെ കഴിയ്യോ?
ആ ആ കഴിയും പിന്നെ ബാക്കിയൊള്ള പണികളെകാണുള്ളൂ, ക്ലീനിങ് തുണികഴുകല് അങ്ങനെയൊക്കെ.
ആ ഉം പിന്നേ ഈവെനിങ്ങാരിക്കുവല്ലേ വര?
അതേ മൂന്നുമണിക്കു ക്ലാസ്സ്‌ തീരും. വീട്ടിഎത്തുമ്പക്കു നാല് മണിയാവും.
ആ ആ ഉം
മ് പിന്നെ ഇവിടെത്തന്നെ കാണും.
ഉം ഉം പഠിക്കാനൊക്കെണ്ടാവലുണ്ടോ?
ആ ഇപ്പം രണ്ടുസായിട്ട് ഹോംവർക്കൊക്കെ ഒണ്ട് മറ്റേതാതൊന്നുമില്ല. ഫസ്റ്റിലായതുകൊണ്ടേ അതൊന്നുമില്ലാരുന്നു ഇപ്പം ഒരു രണ്ടുസായിട്ട് ഇപ്പം ഇന്ന് ഇല്ല ഇന്നലെയല്ലാരുന്നോ ക്ലാസ്സൊള്ള ഇന്നലെ ഇപ്പ രണ്ടുമൂന്നെണ്ണം തന്നിട്ടൊണ്ട്. ആ രണ്ടുമൂന്നു ഹോംവർക്ക് തന്നിണ്ട്, ചെയ്യിച്ചില്ല, നാളെ രാവിലേ ഇരുന്നു ചെയ്യിക്കണം. ഇവരെയൊക്കെ സന്ധ്യക്കേ ഇതൊക്കെ ചെയ്യാൻ കിട്ടുവൊള്ളൂ. ഹോംവർക്ക് ചെയ്യാനൊക്കെ പിള്ളേരെ അടുത്ത് കിട്ടുവൊള്ളു. രാവിലേ ഇരിക്കൂല ന്നിപ്പോ ചെയ്യാൻ വരാൻ പറഞ്ഞപ്പ നാളെ ഈ ദല്ലേ, അതുകൊണ്ട് നാളെ ചെയ്യാന്ന്‌.
ക്ലാസ്സിപ്പോകാൻ മടിയൊന്നുമില്ലേയ്ക്കും.
ഇല്ലയില്ല ഇപ്പം അങ്ങനെ വല്ല്യ മടിയൊന്നുവില്ല. ഇപ്പം പോകാനിഷ്ടവാ.
നോലോളിക്കുവൊന്നുവില്ലേ. യ്കും ഒറ്റക്ക് പോയിക്കോ?
ആ ബസുമ്മേ, ബസി കേറ്റിവിട്ട മതി. സന്തോഷള്ള കാര്യമാ സ്കൂളി പോണത്. ഏലെമടം ക അഗമാടീ പോവാൻ ഇഷ്ട്ടമല്ലാര്ന്ന്
ഏ ഇവടെ കളിക്യനൊക്കെ ണ്ടവാതി
ആ അതെ സ്കൂൾള് കളിക്കാനൊക്കെ ഇഷ്ടംപോലുണ്ട്. പുള്ളേരാണെങ്കിലും ഒരു പാട് പിള്ളേരൊക്കെ ഒണ്ട് പക്ഷെ അംഗവാടിയിൽ അങ്ങനല്ലല്ലോ കോർച്ച് പിള്ളേര് രെ ഒള്ളു. കളിക്കാനും സാധനങ്ങൾ കുറവല്ലേ. ഇവക്ക് അത് ചാല് ബേഗ്‌ ഊരി വെക്കൂലേ ബേഗ്‌ ഊരി വെക്കാൻ ഇഷ്ട്ടല്ല അപ്പോ അംഗൻവാടി ചെല്ലുമ്പോ അവര് നിർബന്ധിച്ഛ് ഊരിക്കും. സ്കൂളിൽ ചെന്നപ്പം ആ ബേഗ്‌ ഊരൂല ന്ന് പറഞ്ഞപ്പോ ടീച്ചറർഞ്ഞു എങ്കിൽ വേണ്ട ബേഗ്‌ ഇട്ടോണ്ട് പഠിക്കാം ന്ന് പറഞ്ഞു അപ്പോ അതൊക്കെ ആൾക്ക് ഇഷ്ട്ട പെട്ട് അങ്ങനെ അവർ അങ്ങനെ പറയുന്നത് കൊണ്ട്ന്നെ പ്പം ഇന്നലെ ഒക്കെ പോയപ്പോൾ പേന ഒക്കെ ഊരി വച്ചായിരുന്നു മറ്റേത് ഊരി വെക്കാൻ പറ അങ്ങനെ തന്നെ ചെയ്യൂലാ
വര്ന്നവരെ ഊരി വെക്കാണ്ടെ ഇരിക്കല
ഓ തന്നെ അങ്ങനെ പിന്നെ ബുക്ക് പിന്നെ ആഹാരം കഴിക്കാനുള്ള സമയത്തൊക്കെ ടീച്ചറ് ബാഗ് ഇട്ടോണ്ട് ടീച്ചറോട് പറയും - ടീച്ചറെ അതിന്നോന്ന് എടുത്തു തരുവോന്ന് ബേഗ്‌യിട്ടിട്ട് തിരിഞ്ഞ് നിക്കും
ആ അങ്ങനെ അവിടെ ചെറിയ മക്കളാരെലും ഉണ്ടോ
ഇല്ല
ആ.. റമതാനൊക്കെ എന്തൊരു സ്പെഷ്യലൊക്കെണ്ടാക്കാ കാപ്പി തന്നെയോ അതോ ചോറ് വെക്കുവോ
എയ്‌ ചോറ് വെക്കില്ല റമദാനിന് പത്തിരി ഐറ്റംസ് അങ്ങനെ തോക്കെണ്ടാക്കല് പിന്നെ എണ്ണ കടികളൊക്കെണ്ടാക്കും പൊരികളൊക്കെ- സമൂസ കട് ലൈറ്റ് പഴം പൊരി അങ്ങൻത്തൊക്കെ
ആ
അത് ഇണ്ടാക്കീല്ലെ ങ്കിൽ ഒരു സുഖെണ്ടാവൂല
അതാ. ഫ്രൂട്സും സ്നാക്സും ഇല്ലെങ്കി പിന്നെ പെരുന്നാള നോമ്പതു നടന്നാലോ അപ്പ കഴിയൂലെ
ആ അതെന്നെ അവിടെണ്ടാക്കലിണ്ടോ?
ആ അമ്മള് എണ്ടാക്കും. തരിക്കഞ്ഞി ഉണ്ടാക്കോ അവിടാ?
ആ എണ്ടാക്കലിണ്ട്. ഇവിടു പ്പ ഒക്കെ കുടിക്കലിണ്ട്. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ കുടിക്കലില്ല.
ആ ഇവടെ തരി ഇവടെ തരിക്കഞ്ഞിക്കു പകരം നോ മ്പു കഞ്ഞിയാണ്. എന്നുവച്ചാ നമ്മളില്ലേ കു കുറിയരി ക്കഞ്ഞി ഉണ്ടാക്കൂലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് അതില് കുറയെ ഇഞ്ചിം വെളുത്തുള്ളിം മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടെ വാരിയിടും.
ഏ
നോമ്പു കഞ്ഞിന്ന് പറഞ്ഞ് നോമ്പുകഞ്ഞി ഇവിടത്തെ സ്‌റ്റൈലതാണ് ആ കുറിയരിക്കഞ്ഞിയില്ലേ കുറിയരി ഇല്ലേ കുറിയരി അതുവച്ചിട്ട് നമ്മടെ അവടെ മറ്റേ റവക്കഞ്ഞി
ആ ആ
ഇവടെ ഇത്. നോമ്പിന് സ്പെഷലായിട്ടുള്ളത്. ആ ഉണ്ട് ഉണ്ട് പിന്നെ ഒറട്ടിയ ഒറട്ടിയാ അ അങ്ങനെ വെല്ലോം പിന്നെ പ ഒറട്ടീന്നു പറഞ്ഞാ അവിടെ ത്തെ പത്തിരി ഇല്ലേ
ആ ആ ചെറിയ പത്തിരി ആണോ
മാവാട്ടുന്ന സമയ ത്ത് അതിനകത്ത് കൊറച്ച് തേങ്ങേം കൂടെ ടെ തിരുമ്മി ഇടും പിന്നെ അത് പരത്തി വയ്ക്കുമ്പോ കൊറച്ച് ക ട്ടീം കാണും. പ ത്തിരിനേക്കാ കൊറച്ച് കട്ടി കാണും അതാണ് ഒറട്ടി അവഅവിടെ പത്തിരി അല്ലേ എല്ലാത്തിനും സ്പെഷ്യൽ ഇവിടെ ഒറട്ടിയാണ്
കേൾക്കു ഇണ്ടായില്ല ഇങ്ങക്ക്
പത്തിരിയാ അതോ ഒറോട്ടിയ
തേങ്ങ വച്ചിട്ടുള്ള സാധനം
ആഹ് ആഹ് ആഹ് ഒറോട്ടി അങ്ങനല്ലേ പിന്നെ അവിടുത്തത് അവിടങ്ങ അല്ല രാവിലെ ഒറങ്ങ ഇതിണ്ടാക്കാനൊക്കെ ഭയങ്കര പാടല്ലേ ഞാൻ ഒറോട്ടിയൊന്നും ഉണ്ടാക്കൂല്ല രാവി ല ഇവിടെ മെയിൻ എന്താരെന്ന് വച്ചാൽ ദോശ ഇഡ്ഡലി അപ്പം പിന്നെ സ്പെഷ്യലായിട്ട് ഇടിയപ്പം മുട്ട അങ്ങനെക്കെ ആക്കും
ഞങ്ങള് രാവിലെ അങ്ങനെക്കെ അധികം ദോശ ഇഡ്ഡലി അപ്പം ഉണ്ടാക്ക പിന്നമ്മൾ അല്ലാതെ ആ ഇടിയപ്പോ അങ്ങനൊക്കെ വെക്കും പൂരി ചപ്പാത്തി ചപ്പാത്തിക്കെ രാത്രി കഴിക്കുള്ളു ആ എങ്കിൽ ശരി